കേക്കണില്ലെ? ഹലോ.
ട്ടോ.
കേക്ക്ണില്ലേ? വെൽക്കം. ആഹ് കേൾക്ക്ണില്ലെ ഇങ്ങട്ട് കേൾക്ക്ൺ ആഹ് എന്തൊക്കെ വിശേഷം?
കേൾക്ക്ണ്ട് അൾ ഇപ്പ കഴിണ്ട കേട്ക്ക്ണ് ഓക്ക് അതായിട്ട് പോവാൻ.
ഏഹ് വി വെറെന്ത വിശേഷം കൊഴപ്പൊന്നുല്ല സുഖായി പോണു. പെരുന്നാളൊക്കായിറ്റ് വീട്ടക്ക് വിരുന്ന് പോന്ന്ക്കാണ്. ഉം പെരുന്നാളൊക്കെ ആഹ് വിര് വിരുന്നൊയ്ക്കാണ് ഇന്നലെ പോന്നതാണ്. അതെ ആഹ് അയ്ശെരി.
ഉം ഓഹ്. രാവിലക്കത്തെ കഴിഞ്ഞു ഹ് ഹ് ഇങ്ങക്ക് എന്തെന് രാവിലെ?
ഒച്ച ഉച്ചക് രാവിലെ ഞങ്ങക്ക് പത്തിരിം ചിക്കൻ കറിയെരുന്നു. അവിടെ എന്തെരുന്നു?
ഇബടെ പുട്ടും ബീഫ് കറിം ഇണ്ടായിരുന്നു പിന്നെ ഇന്നൽക്കത്തെ ബാല ൻസ് ചോറുണ്ടായിരുന്നു അതന്നെ കഴിച്ച്
ആഹ് ആഹ്. ഞങ്ങള് ഇപ്പ ഇന്നലെ ബിരിയാണിയാരുന്നു ഇന്ന് ഇപ്പൊ മന്തി വെക്കണം ന്ന് പറഞ്ഞ് നിക്കണ്ട് വൈന്നേരം.
ഉം ഉം ഏഴ്‌ പെര്ന്നാൾണ്ടല്ലോ
ആഹ് അപ്പ പിന്നെ എടക്കൊക്കെ ഈ സ്പെഷൽ ഫുഡളെന്നെല്ലേ. മം ഇന്നലയ് ഇന്നലെങ്ങളെന്തെണ്ടാക്കി?
ഇന്നലെങ്ങള് മന്തിം ബിരിയാണിം
എഹ് രണ്ടുണ്ടാക്കിയൊ ഒര്ദിവസ്
ഓഹ് ഓഹ് അന് മന്തിയാവുമ്പോ കുട്ട്യാക്കെല്ലർക്കും മന്തിയാ ഇഷ്ടം.
അയ്ശെരി
ഉമ്മ മന്തി ന്നും കഴിക്കൂല പിന്നെ പെര്ന്നാളല്ലേ അപ്പൊ പിന്നെ മന്തിണ്ടാക്കി അല്ല ബിരിയാണി ഉണ്ടാക്കി. പിന്നെ വാപ് വാപ്പാക്ക് വെറുഞ്ചോറുംണ്ടാക്കി എല്ലതും വാണം ഇങ്ങനെ.
എല്ലാതും വാണല്ലേ പെര്ന്നാളാണെങ്കിലും ഉം ആഹ് കൊറേ ആൾക്കാര്ണ്ടെങ്കി പിന്നെ പ്രശ്നല്ലാ തിന്നാനും ആഹ് ബിരിയാണിം മന്തിയൊക്കെ നിങ്ങളെന്നെ വെക്കൊ
ഓഹ് വെക്കോ ഞങ്ങൾ മൂത്തച്ചീയൊളൊക്കെണ്ട് മുത് ത്തല്ലൊ രണ്ടാള്ണ്ട് മൂത്തച്ചിയൊള് അപ്പങ്ങനെ കഴി ഇണ്ടാക്കും
എല്ലാരും ഒര് വാത്തെക്കാരംലെ എല്ലാരും ഒര് വീട്ടിലെക്കാരം കൂടല്.
ട്ടില് കൂടൂ തറവാടാണ് ഞങ്ങള് തറവാട്ട്ക്ക് കൂടും
ആഹ് അയ്‌ശെരി
ങാ പിന്നെ
മ് മക്കക്കൊക്കെ ഇലേലെകാരം ഇഷ്ട്ടം ഇവിടെ മക്കളോക്കെ മന്തിരെ ആൾകാരാണ് മന്തി ആൾ
ആഹ് ആഹ് അവിടെന്താ ഉണ്ടാക്കിയിരുന്നെ ബിരിയാണിയോ?
ആഹ് ബടെ മന്തിയണ്ടാകികണേ
മ് മ് മ്
മ് വേറെന്തൊക്കെണ്ട് വിശേഷം?
വേറെന്തൊക്കെ സുഖായിട്ട് പോണേ, അങ്ങനെ പിന്നെ വൈ വൈകുന്നേരൊക്കെ ന്താ ഇങ്ങള് എങ്ങനെ എപ്പോഴ പോരലൊക്കെ എന്നിട്ട് വീട്ടിൽ
ഞങ്ങൾ ന്നലെ ഉച്ചെരിയുമ്പോളാ പോന്നത്
ഓ ഉച്ച ഉച്ചന്റെഷം പിന്നെ പോരോ
ആ ഒരു പ അഞ്ചാറ് കിലോമീറ്റർള്ളു
ആഹ് ആഹ് ആഹ് ഓ ഓ പെരുന്നാൾക് എവിടക്കൊക്കെ പോവും
ഏ അപ്പൊ ഓട്ടോല് പോന്നികായിരുന്നു ഇല്ല ഇല്ല ടൂറൊന്നും പോണ ആൾക്കാരല്ല,
അല്ല നമ്മളെ എന്താ ബന്ധുക്കളെ വീട്ടക്കോ അങ്ങനെയൊക്കെ പോവാറില്ലേ?
ഇല്ല അങ്ങനെന്നൂല്യ മക്കളൊന്നും സമ്മയിക്കൂല മ് മ് അപ്പൊ പോയവേ സുഖല്ലാത്തൊരു മോനുണ്ട്
ഓ ഓ
എന്താ ഓനെ ഇങ്ങനെ ഓട്ടീസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാല്ലൊ ഓട്ടിസതിനെ കുറിച്ച് അറിയോ
ആഹ് അങ്ങനെ കേട്ടിട്ടുണ്ട്
ഹേ
അതിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ അറിയില്ല അടുത്തങ്ങനെ ആരേം കണ്ടിട്ടില്ല ഞാന് ഉം ഉം
ഞാ
സംഭവ അയി
അതറഞ്ഞാ നമ്മള് ബുദ്ധിവ സംസാരികൂലോൻ പിന്നെ ബുദ്ധിക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട്
ഒന്നുല്ലല്ലോ
ആഹ് നടക്കാണെനൊന്നും കൊഴപ്പല്ല
ആഹ് ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും കൊഴപ്പല്ല ബുദ്ധിക്ക് വൈകല്ണ്ടകും
ആഹ് പ്രവർത്തികളോന്നും ചെയ്യൂല ഓന്റെ കാര്യങ്ങളൊന്നും ചെയ്യൊന്നുമില്ല നമ്മള് ചെയ അറിഞ്ഞ് ചെയ്ത കൊടുക്കണം
ഓ ഓ എത്ര വയസായിട്ട്ണ്ടാക്കും
ഓനിപ്പോപതിനെട്ട് വയസ്സായി
ഓ ഓ ഓ
സംസാരിക്കാൻ എന്റെ മൂത്തെ കുട്ടിയാണ് സംസാരിക്കാനും കഴിയില്ല
ഓ ഓ
ഇപ്പൊവരായിട്ട് പുറത്തൊന്നും അധികം എവ്ട്ക്കും പോക്ക് നടക്കൂല
ഉം ഒ ഒ
വീട്ടിതീകരം ഓന് സ്കൂളുണ്ട് സ്പെഷ്യല സ്കൂൾ പോവിടൽന്നുണ്ട് അതിപ്പോ പൂട്ടി കാണങ്കി എല്ലാ സ്കൂളും തുറക്കണ മാരിതന്നെ അവനും തുറക്കുള്ളൂ ഞങ്ങ പൊറത്തല്ലയ യാ മ് യാത്രകളൊന്നും ഇതുവരെ അധികം ചെയ്തിട്ടില്ല
ആഹ് ആഹ്ആഹ് അങ്ങനെ ആഹ്
ട്യൂഷനും കാര്യങ്ങളും പിന്നെ സാമ്പത്തികായിട്ട് ഒന്നുല്ല്യ അങ്ങനെ ചെയ്തിട്ടില്ല മ്
ഒക്കെബുദ്ധിമുട്ടണല്ലേ അങ്ങനെ വരാൻ കാരണം എന്തെങ്കിലും ഡോക്ടർപറഞ്ഞോ നമ്മുടെ ഗർഭകാലത്തോ അങ്ങനെഎന്തെങ്കിലും
ഡോക്ടർ സ്കാനിങ്ങില് നമ്മള് അന്ന് കാലത്ത് അന്ന് ഇത്രൊന്നും പുരോഗമനല്ലാത്ത- കാല ആയിരുന്നു അന്നൊന്നും സ്കാനിംഗ്ടുത്തിട്ടൊന്നും കൊഴപ്പം കാര്യങ്ങളൊന്നും പറഞ്ഞില ഡെലിവറിക്ക് കുഴപ്പല്ല നമ്മള് ഇപ്പൊ ഒരു കുറച്ചൊക്കെ നാലഞ്ചു മാസംക്കെ ആകുമ്പോ നമ്മൾ ഓരോ പ്രായത്തി ചെയ്യേണ്ട ഒന്നും ഓൻ ചെയ്യണില്ല.
ആഹ അങ്ങനെ കൊണ്ടോയി കാണി -
ആഹ് കാഴ്ചക്ക്‌ ഓന്ക്ക് ഒരു കേടുല്ലയ് ഇപ്പളും ഒരു കേടും തോന്നണില്ല ഓന്ക്ക് ഇങ്ങനെരു കുട്ടിയാണ് തോന്നൂല്ല കണ്ടാ തോന്നൂല കണ്ടാ തോന്നൂല പതിനെട്ട് വയസ്സായ ആളെ വളർച്ചക്കെണ്ട്
ആഹ് ആഹ
ഇപ്പൊ ഞങ്ങള്ങ്ങനെ അങ്ങനെ ആയപ്പോ ഡോക്ടറെ കാണിച്ചതാണ്
ഓ ഓ അപ്പഴാണ് അത്ങ്ങനെ ഡെഡ്- ടെസ്റ്റ് ചെയ്യുന്നേലൂടെ അറിയാണോ അതോങ്ങനെ ഓല-
അത് ഓട്ടിസത്തിന് ബുദ്ധി വളർച്ചക്കൊറവല്ല പക്ഷെ അതൊരു നമ്മള്- സാഹചര്യത്തോട് പൊര്ത്തപ്പെട്ട് പോരാനല്ലാത്തൊരു കഴിവാണ് കഴിവില്ലായിയാണ്
ഏ
ന്റെ സാഹചര്യപ്പ എല്ലാ കാര്യങ്ങളും അവനറിയാ. പക്ഷെ അവനൊന്നും ചെയ് ല്യ അങ്ങനെക്കെ ഒരു ഇതാണ്. ഇപ്പ നമ്മളൊരു കാ ഒരു കട്ടറ് കണ്ടാല് നഖം മുറിക്ണ സാധനാണെന്ന് അവനറിയാ. പക്ഷെ അവൻ മുറിക്കൂലാ. ചീർപ്പ് കണ്ടാതല വാര് ങ്ങനാണ്ന്ന് അറിയ. പക്ഷെ അത് ചെയ്യൂല. തല വാരെ അങ്ങനെന്നും ചെയ്യൂല. ബ്രഷ് കണ്ട പൽ ല് തേക്കണ സാധനണ്, പല്ലേക്കാനാണ്ന്നൊക്ക അറിയ. പക്ഷെ സ്വന്തായിട്ട് ചെയ്യൂല.
ആഹ് ആഹ്.
ഇ പതിനെട്ട് വയസ്സ് ആയാല് സ്വന്തയിട്ട് ചെയ്യൂല.
ആഹ്. ഉം ഉം. ഉം. ഉം.
അങ്ങനെകേണ്. അതൊക്കെയാണ് പ്രശ്നം. ആഹ് അത് ബുദ്ധി മുട്ട് കളിക്കാരന എന്താ വെച്ചാ പ്പ നമ്മളക്കായ അവള് അവര് വളർന്നില്ലേ?
ഉം. ഉം.
നമ്മളെക്കാട്ടിലും പിന്നെ ഇങ്ങനത്തെ മക്കക്കന്നെ കുറച്ച് ശക്തി ഇതും കൂടുതലയ്ക്കാരം. കാരണം, അവർക്കൊരു തില് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം അവർക്ക്ന്താ തെ ചിന്തിയിം കാര്യങ്ങളോ ടെൻഷനോ ഒന്നും ഇല്ലല്ലോ? അവര് അവര് ച്ചു തിന്നാണെങ്കിലും അവർക്ക് അവടെ മേത്ത് കാണും. വേറെ ശരീരം കൊണ്ടുള്ള അ- - ന്നാനോ ചിന്തയ്ട്ടോ ഒന്നും ഇല്ലല്ലോ? ഉം ത്പോ അങ്ങനൊക്കെള്ള പ്രശ്നങ്ങളാണവന്.
ഉം ഉം.
ഇന്നിഞ് ഉച്ചക്കെന്താ ഫുഡ്‌ ഇന്നൽത്തെ ബാ ബാലൻസ്കൾ ണ്ടാവൂലേ?
ഓഹ് ബാലൻസ്കൾ ണ്ടാവും. അപ്പൊ ആഹ് ണ്ടാക്കണം. ഉം അങ്ങനെ. ക്ഷമിക്കാൻ കഴീണോൽക്കേ പ്പതൊക്കെ കൊടുക്കള്ളൂ അറിയാ. അള്ളാക്ക് ഇഷ്ടപ്പെട്ടള്ളർക്ക്‌ കൊടുക്കും. കുന്ന് പറീണേക്കാ.
ആഹ് അയ്ന്നെ നമുക്ക് ചിന്തിക്കാം. പിന്നെ എന്തൊക്കെണ്ട് വിശേഷം? ഒരു നേ എല്ലാ നേരം ഫുഡ് ഉണ്ടാക്കോ? ഉം. പുറത്ത്‌ന്ന്ന്നൊന്നും വാങ്ങി ത്ന്ന് വാങ്ങി കഴിക്കുന്ന ആൾക്കാരൊന്നാവൂലല്ലേ?
ഏഹ് ഏഹ്. ഇപ്പൊ അങ്ങനെ പൊറത്തൊന്നും അങ്ങനെ ഫുഡ് ഓർഡർ, നമ്മളാടെ ണ്ടെങ്കിൽ. ചെയ്യാൻ വിചാരിച്ചാ സാധനം വാങ്ങിക്കൊണ്ടരും.
ഏഹ് ഞങ്ങള് അങ്ങനെ ഞങ്ങൾ അങ്ങനെ കഴി വാങ്ങലൊന്നുല്ല. കാരണം കൊറെ കുറേ ആൾക്കാരുണ്ട് വീട്ടിലേ. അപ്പൊ ഒരു നീളം വാങ്ങിക്കഴിഞ്ഞാ തോനെണ്ടാവൂലല്ലോ കൊറച്ചല്ലേ ണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങള് ഇതേമാതിരി സാധനങ്ങള് വാങ്ങിട്ട് അത് വീട്ടി തന്നെണ്ടാക്ക
ഉം ഉം ഉം ഉം ഒഹ് ഒഹ്
വേറെന്തൊക്കെ അന്റെ വിശേഷങ്ങളൊക്കെ
വേറൊക്ക സുഖായിട്ട്
ഉച്ചക്ക് ചായിം കടിയൊക്കെ ണ്ടാക്കോ ച ചെയ്ന്നാ ചായടെ ആൾക്കാരാണോ?
ഓഹ് സാധാ ആൾക്കാരന്നെ ഉച്ചക്കങ്ങനെ കടി വേണന്നൊന്നുല്ല ചായ കുടിക്കണം കടിണ്ടെങ്കിൽ ചായ കുടിക്കൂ ഇല്ലെങ്കി വാണ്ട
അയ്ശെരി അപ്പോ ആഹ് നിർബന്ധന്നും ഇല്ലല്ലേ വാണന്ന് ഏഹ് ഞങ്ങ ഞങ്ങളവടക്കെങ്ങനെച്ചാ നാലുമണിയായ ചായട്ടണം കടി കടി ഇണ്ടെങ്കിലും ആഹ് കടിണ്ടെങ്കിലും ഇല്ലേലും മക്കക്ക് ചായ വാണം
ഓഹ് ഉം ആഹ് ഓഹ് ഉം
ച ചായ നിർ ബന്ധാണ് ആഹ് ആഹ് രാവിലേ കാലിചായടിച്ചൂല്ലേ രാവിലെ പിന്നെ ചായേം ബ്രേക്ക്ഫാസ്റ്റ് എന്തേലും കടിണ്ടാവുല്ലോ
ആഹ് ആഹ് ആഹ് ഉം ഉം
ഇങ്ങളെന്താ കടിണ്ടാ
ങ്ങ്ള് പുട്ട്ണ്ടാക്കും ദോശണ്ടാക്കും പൂരിണ്ടാക്കും അങ്ങനെ പല പല ഐറ്റംസ്ണ്ടാക്കും ചെൽപ്പം രാവിലേ നെയ്ച്ചോറാക്കും കുക്കർ ചോറാക്കിയാണ്ട്
രാവിലേ ആഹ് രാവിൽത്തെന്നേലേ ഇവടെ രാവിലെ മക്ക ക്കങ്ങൻത്തെ പറ്റൂലേ എന്തെങ്കിലും കടിയന്നെ വാണം ഞങ്ങള് ഇതേമാതിരിയാ ആഹ് ദിവസം ചോറ് ഐറ്റംസ് അതുപോലെ ഉപ്പുമാവ് അതൊന്നും പറ്റൂല പുട്ട് അപ്പം ചപ്പാത്തി നൂൽ പുട്ട്
ആഹ്
അങ്ങനെ മാറി മാറി ഇണ്ടാക്കലാ ചെൽപ്പ കടികള് കറീണ്ടാക്കും ചെൽപ്പം കറിയൊന്നും ഉണ്ടാക്കൂല അങ്ങനെ കഴിക്ക്യെക്കെ ചെൽപ്പോ നൂൽപുട്ട് റ്റേണെങ്കി പഞ്ചാരേം തേങ്ങേം പൻസാരേം ഇടും അല്ലെ തലേസ് കാലേ മീൻ കറിയോ
ആഹ് ആഹ്
അങ്ങനൊക്കെ കഴിക്കണ ആൾക്കാരാണ് ഉം ദിവസോം കറി ണ്ടാക്യാലും മൊതലാവൂലൈ ഇക്കാക്കക്കത് തെകയ്യൂല ഇന്നത്തെ കാര്യം ന്ക്ക്മ്പോ നാളത്തെ അങ്ങനെ കൂട്ടൂലല്ലൊപ്പാരും
തൊറന്നോക്കാന് ഏഹ് ഇന്റെ പാത്രം ആഹ് ആഹ് ആഹ്
വേറെന്തൊക്കെയ്ണ്ട് വിശേഷങ്ങളൊക്കേ
വേറക്കെ സുഖായിട്ട് പോണു
ഉച്ചകത്തെ ഫുഡിനുള്ളതൊക്കെ ആയോ പ്രിപ്പേറിങ്ങൊക്കെ കയിഞ്ഞോ
നോക്കീട്ടില്ല പിന്നുമ്മവടെല്ലാരുന്നു ഇപ്പൊമ്മ വരട്ടേച്ചിങ്ങനെ നിന്നതാണ് എന്താ തീരുമാനിച്ചില്ലാരുന്നു ഓന്റെ പാത്രോവ്ടേ
അയ്ശെരി ഉം ന്നായ്കോട്ടെന്നാ പിന്നെ വിളിക്കാം ആഹ് ഓക്കെ